പറ്റുന്നുണ്ട്
ആഹ്് താങ്കൾക്ക് സുഖമാണോ
ആഹ്, സുഖായിരിക്കുന്നു.
നമുക്ക് ഇന്ന് ആഗോള താപനത്തെ കുറിച്ച്. എന്തെങ്കിലും പറഞ്ഞാലോ? എന്താണ് താങ്കളുടെ അഭിപ്രായം.
ആഹ്, തീർച്ചയായും. ഇന്ന് വാർത്തകലിൽ ആഗോളതാമനത്തെ കുറിച്ച് ഞാൻ കേ രുന്നു. പക്ഷെ, എന്താണ് ആഗോളതാപനം കൃത്യമായിട്ട്ന്ന് പറഞ്ഞു തരാമോ?
ഭൂമിയുടെ ശരാശരി താപനില വർഷം തോറും ഉയരുന്നതാണല്ലോ? ആഗോളതാപനം. താപനമന്ന് പറയുന്നത്.
ശരി
അതിന് പ്രധാന കാരണംന്ന് പറയുമ്പോൾ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പ്രധാന കാരണം. ഫാക്ടറികള്, വാഹനങ്ങള്, ഈ വനവൽക്കരണം. പിന്നെ, എന്തുവാ ജലമലിനീകരണം, എന്നിവ മൂലം കാർബൺ ഡയ ഓക്സൈഡ് പോലുള്ള. ആഹ് ഈ വാതകങ്ങളൊക്കെ അന്തരീക്ഷത്തി കൂടുന്നുണ്ടല്ലോ?
ഓ തീർച്ചയായും എനിക്ക് മനസ്സിലായി. അതായ മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ പ്രധാന കാരണങ്ങൾ തന്നെ ലഗോളതാമനം വർദ്ധിക്ക ക്കുന്നതിന്.
തീർച്ചയായും മനുഷ്യര്ടെ ചെയ്യുന്ന ഓരോ ഭവിശ്യത്തും ആണല്ലോ? നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് തന്നെ തിരിച് കിട്ടുന്നത്.
ഓക്കെ ആഹ്, ഫാക്ടറികളിലും, വാഹനങ്ങളിലും, നിന്ന് വരുന്ന പുകകളും. വനനശീകരണം എന്നിവയൊക്കെ മൂലം നമ്മുടെ കാർബൺ ഡയഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ- കൂടുന്നുണ്ട്.
ഈ, ഹരിത ഹരിതഗ്രഹ വാതകങ്ങളായ ഈ... കാർബൺ ഡൈ ഓക്സൈഡ്. മീതൻ നൈട്രജൻ, ഓക്സൈഡ് തുടങ്ങിയവയൊക്കെ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് പുറത്തേക്ക് പോകാതെ അന്തരീക്ഷത്തിൽ. കുടുങ്ങി കിടക്കുന്നതിന് തന്നെ കാരണമാകുന്നുണ്ട്.
തീർച്ചയായും ഈ വനനശീകരണമാണല്ലോ? ഈ മരങ്ങൾ വരം ഈ വനനശീകരണം കാരണമാണ് മരങ്ങളും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആകീകരണം ചെയ്യുന്നു. മരങ്ങൾ വെട്ടി മാറ്റുമ്പോൾ. ആ, വാതകം അന്തരീക്ഷത്തിൽ കൂടുന്നു.
ആഹ്, തീർച്ചയായും. അതുകൊണ്ടാണ് ഈ, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട്. ട്ടുണ്ടാകുന്നത്.
ഭൂ, ഭൂമിയിൽ ചൂട് കൂട്, കൂടുമ്പോൾ. ഏഹ് ഹിമപാനികളൊക്കെ ഉരുകാനും കടൽ നിരപ്പുകൾ ഉയരാനും. കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുമൊക്കെ, കാരണമാകാറുണ്ട്ല്ലേ?
തീർച്ചയായും. എന്ന് പറയുമ്പോ, നമ്മുടെ ഭൂമിൽ ഈ ഈ ആഗോളതാംമ്പരംണ് പ്രധാന കാരണം. ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ വർദ്ധിച്ചു കൊണ്ട് ചൂട് വരിയാണ്. പണ്ട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ, ഇത്രയും ചൂടില്ലായിരുന്നു. ഇപ്പൊ മരങ്ങളൊക്കെ നശിപ്പിക്കുംതോറും ചൂട് അനുഭവപ്പെടുകല്ലേ നമുക്ക് ചെയ്യുന്നത്.
തീർച്ചയായും, ഈ ജനസംഖ്യ വർദ്ധനവ് മൂലം. ഏ പ കാടുകളും മലകളും എല്ലാം ഇടിച്ച് നികത്തി അവിടെല്ലാം വലിയ, വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട്. അപ്പൊ അതുമൂലം ആ മരങ്ങളും കാടുകളും എല്ലാം നശി ക്കുകയും അന്തരീക്ഷത്തിൽ ചൂട് ഉയർന്നു പൊങ്ങുകയും ചെയ്യുന്നുണ്ട് അതുമൂലമാണ് ആഗോളതാപനം കൂടുതലായിട്ട് ഈ സംഭവിക്കുന്നത്
തീർച്ചയായും ഈ കടൽ നിരപ്പ് ഉയരുന്നത് എന്തുകൊണ്ടാണ് ഈ അപകടം ആവുന്നതെന്ന് താങ്കൾക്ക് അറിയാമോ ഈ ആഗോളതാപനം കടൽ നിരപ്പ് ഉയരുവല്ലോ
ആഹ് ഈ അന്തരിക്ഷ അന്തരീക്ഷത്തിൽ അതായത് ഈ ഹരിതഗ്രഹ വാതകങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തില്ൽ ചൂടുകളും തങ്ങി നിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ചൂടിങ്ങനെ കൂടുന്ന അനുസരിച്ചാണ് കടൽ നിരപ്പുകളും ഉയരുന്നത് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെ വെള്ളത്തിനടിൽ അടിയിലാകാൻ വളരെയധികം സാധ്യതയുമുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് തന്നെ വരും
തീർച്ചയായും ഈ ആഗോളതാപനം മൂലം ഈ കടലിന്റെ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കടൽ കയറ്റം ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അനുഭവപ്പെടും അവരുടെ വീടുകൾ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും
തീർച്ചയായും ഈ ആഗോളതാപനത്തിന്റെ പ്രധാന പ്രത്യാഖ്യാതങ്ങളൊക്കെ എന്ന് പറയുമ്പം ഇതുപോലെ ഈ ഹിമപാനികൾ ഉരുകുന്നതും കടൽ നിരപ്പ് ഉയരുന്നതും അതുപോലെ തന്നെ ചൂട് മൂലം ഏഹ് കാട് കാ ട്ടു കാട്ടുതി ഉണ്ടാകുന്നുുള്ള കാ കാരണങ്ങളാവുകയും മഴയുടെ രീതിയിലും മറ്റു മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വള വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ കൂടി വരും ഇതൊക്കെ കൃഷിയെയും ബാധിക്കും അതുപോലെ തന്നെ കൃഷിയിലെ വിളവ് കുറയാനും കർഷകർക്ക് സാമ്പത്തിക നഷ്ട ട്ടം ഉണ്ടാകാനുമൊക്കെ കാരണമാകാറുണ്ടില്ലേ
തീർച്ചയായും എ നമ്മുടെ കേരളത്തെ നല്ല നമ്മുടെ ഇന്ത്യ വരെ മൊ ത്തത്തി ബാധിക്കുന്ന ഇന്ത്യന്നല്ല ലോകത്തെ മൊത്തവും ഈ ആഗോളതാപനം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയ അല്ലേ
തീർച്ചയായും അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും കടൽക്ഷോഭവും തുടങ്ങിയ പ്ര ഒരുപാട് പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകള് കൂടുതലായിട്ട് വരുന്നുണ്ട്
ഈ ചൂട് കൂടുന്നത് ഈ മനുഷ്യരുടെ ആരോഗ്യത്തെ തന്നെ ഇപ്പൊ ബാധിചോണ്ടിരിക്കുവാണ് ഇപ്പതന്നെ ഭയങ്കര ചൂട് കാരണം നമുക്ക് ഉ ഉഷ്ണതരംഗങ്ങളായത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ തന്നെ വരുന്നില്ലേ ഈ ചൂടേറ്റ് തന്നെ
അതെ അതെ ചൂട് സൂ സൂര്യാ സൂ സൂര്യാഘാതമേറ്റ് നമു ആ പുറത്തേക്ക് പോലും നമുക്ക് പോകാൻ പറ്റാണ്ട് സൂര്യാഘാതം ഏറ്റിട്ട് നമുക്ക് പൊറ റ്റതേക്ക് എറങ്ങാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ചൂടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിക്യുന്നത്
തീർച്ചയായും ഈ ആഗോള താപനം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് താങ്കൾക്ക് തോന്നുന്നത്
ആഹ് എന്റെ ഒരഭിപ്രായത്തില് മരങ്ങൾ കൂടുതലായിട്ട് നമ്മള് വെച്ചു പിടി നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്നത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് പച്ചപ്പുണ്ടാക്കി എടുക്കാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടില് നമുക്ക് ചുറ്റുപാടും അതുപോലെ തന്നെ വൈദ്യുതി പാഴാക്കാതിരിക്കണം ആ പൊതു ഗതാഗതം കൂടുതൽ ഉപയോഗിക്കാം അതായിട്ട് ഈ വാഹനങ്ങളിൽ നിന്നുള്ള വരുന്ന പുകകളും ഒക്കെ നമ്മുടെ അന്തരീക്ഷത്തില് ഏ ചൂട് കൂടുന്നതിനും മലിന മലിനമാക്കുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ആഹ് നമു ക്ക് ഏയ് അങ്ങനെഉള്ള ഈ വാ ഇതുപോലുള്ള വാ പണ്ട് കാലത്ത്ന്നൊക്കെ പറയുമ്പോൾ ഈ കുതിരവണ്ടി കാളവണ്ടി അങ്ങനുള്ള വണ്ടികളൊക്കെയായിരുന്നു ഉപയോഗിക്കുന്നെ ഇപ്പോളൊന്ന് പറയുമ്പോൾ അറിയാലോ പലതരത്തിൽ പല മോഡലുകളിലുള്ള വണ്ടികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതില് ജനസംഖ്യ വർധനവ് തന്നെയാണ് ഇതിനൊക്കെ കാരണം തന്നെ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം നമുക്ക് ഇതുപോലുള്ള പുക മാലിന്യങ്ങളില്ലാ ത്ത ഇലക്ട്രിക് വണ്ടികൾ വാഹനങ്ങൾക്കുള്ള വണ്ടികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം
തീർച്ചയായും ഈ ജനസംഖ്യ കൂടുന്നത് മാത്രമല്ല ഇതിനൊരു പ്രശ്നം കാരണം മനുഷ്യന്റെ ചെല പ്രവർത്തികളും കൂടെ ഇതിൽ പ്രശ്നമാകുന്നുണ്ട് അതിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയാനുള്ളത്
തീർച്ചയായും തീർച്ചയായും അതിലൊന്നു തന്നെയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഈ പ്ലാസ്റ്റിക് മാലിന്യം മലിനീകരണം പരിസ്ഥിതിക്ക് വലിയ ഭീഷണി തന്നെയാണ് വരുന്നത് അല്ലേ
തീർച്ചയായും ഈ പാ പ്ലാസ്റ്റിക് കത്തിക്കുന്നുന്നത് മൂലം തന്നെ പല പല രോഗങ്ങൾ നമു ക്ക് പിടിപെടുന്നുണ്ട് ആ പ്ലാസ്റ്റിക്ക നിക്ഷേപി ക്കാനായിട്ട ഒരു പ്രത്യേക സംവിധാനങ്ങളിപ്പോൾ നമ്മുടെ നാടുകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട വരുന്നുണ്ട്
തീർച്ചയായും അതുപോലെ ഈ സൗരോർജം പോലുള്ള പുതുക്കാവുന്ന ഊർജ്ജങ്ങൾ ഉപയോഗിക്ക ക്കുന്നത് എങ്ങനെയാണ്
അത് വളരെ ഒരു നല്ല മാർഗമാണല്ലോ ഒരു പരിധിവരെ മലിനീകരണം കുറയ്ക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ അത് സഹായിക്കുന്നുണ്ട്
തീർച്ചയായും തീർച്ചയായും ഇത് ഈ ആഗോള താപനത്തില സ്ഥാപനത്തെ പറ്റി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയെ ചെയ്യാൻ സാധിക്കുമായിരിക്കും
പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം സ്കൂളുകളിലും അതേപോലെ തന്നെ വീടുകളിലൊക്കെ നമ്മൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം ക്കെയും നമ്മള് പിന്നെ എന്തുവാ ഈ വേസ്റ്റുകൾാണെങ്കിൽ ഈ നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വേസ്റ്റുകളൊക്കെ നമ്മൾ മണ്ണിൽക്കൊണ്ടു പോയി കുഴിച്ചിടുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക
തീർച്ചയായും അതായത് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന വേസ്റ്റുകളൊക്കെ ഈഅന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചൂട് കൂടുന്നതിന് ഓസോൺ പാളി- ക്ക് വില്ലളുകൾ വീഴുന്നതിനും ഒക്കെ വലിയ കാരണങ്ങളാകുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആഗോളതാപനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഓ കാരണങ്ങൾ
പ്രത്യേകിച്ച് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ബോധവൽക്കരണം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് കാരണം ഇന്നത് ചെയ്യരുത് നമുക്ക് നമ്മുടെ എന്തുവാ ചൂട് കൂടുന്നു നമ്മള് വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് മൂലമാണ് ചൂട് വരു- ന്നത് അങ്ങനെയൊക്കെ ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം
അതെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാനും കഴിയും ഈ ചെറിയ പ്രവർത്തനങ്ങൾ പോലും നമുക്ക് വലിയ മാറ്റങ്ങൾക്കിട ഈട ആക്കും അല്ലേ
തീർച്ചയായും. നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ആഹ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ, ഈ ആഗോളതാപന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ അത് ഓരോരുത്തരും വിചാരിക്കണം
അതെ അതെ അതുപോലെ ഈ ഈ വരൽ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. വരൾച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ കൃഷിയേയും അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കർഷകരെയും നമ്മളെയും എല്ലാവരെയും സാബ സാ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്
തീർച്ചയായും കൃഷി ഇപ്പം കർഷകർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നിലനിൽപ്പുള്ളൂ. അപ്പം നമ്മൾ ആഹ കൃഷിയെ ആശ്രയിച്ചാണ് നമ്മളിരിക്കുന്നത് നമുക്ക് ആഹാരം കഴിക്കണമെങ്കിൽ കർഷകര് കൃഷി ചെയ്തെങ്കിലല്ലേ പറ്റൂ അപ്പൊ അവർക്ക്, അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ് കൃഷി ചെയ്യാൻ മാത്രമല്ല വെള്ളം. മൃഗങ്ങൾക്കാണെങ്കിലും നമ്മുക്കാണെങ്കിലും വെള്ളം അത്യാവശ്യമാണ്. വെള്ളമില്ലാതെ നമുക്ക് പറ്റത്ത് പോലും ഇല്ല. ആഹാരമില്ലാതെ നമുക്ക് ഒരു, ഒന്നോ, രണ്ടോ ദിവസം പിന്നെയും പിടിച്ച് നൽക്കാം. പക്ഷെ നമുക്ക് വെള്ളമില്ലാതെ ന നിൽക്കാൻ പറ്റുവോ. നമ്മുടെ വ ജീവജല ആണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോ അത്, അതിന്റെ ആഹ ഒരു ലഭ്യത കുറയ്ക്കാൻ കാരണം ഒരു പരിധിവരെ മനുഷ്യൻ തന്നെയാണ് കാരണം. കാരണം വെ മഴ, മഴ പെയ്തെങ്കിൽ അല്ലെ നമുക്ക് വെള്ളം നമു നമ്മുടെ ആവശ്യത്തിന് വെള്ളം കിട്ടൂ, നദികളിലാണെങ്കിലും. പുഴകളിലാണെങ്കിലും ഒക്കെ, ഡാമുകളിലാണെങ്കിലും ഒക്കെ വെള്ളം കിട്ടൂ. വെള്ളം വന്നെങ്കിൽ അല്ലേ, നമുക്കും ആഹ വെള്ളമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്.
തീർച്ചയായും പല ജീവി വർഗങ്ങളുടെയും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ട പ്പെടുന്നത്, പെടുന്നതിന് തന്നെ ഇതൊരു കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ചില ജീ ആഹ, ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നു, നേരിടുന്നുണ്ടെന്ന് നാം ഇപ്പൊ കേൾക്കുന്നില്ലേ.
തീർച്ചയായും പണ്ട് ഉണ്ടായിരുന്ന മൃഗങ്ങളിൽ പലതും ഇന്ന് നമ്മൾ കാണാൻ പറ്റുന്നില്ല. പുതിയ തലമുറക്ക്, പുതിയ തലമുറയ്ക്ക് അവയൊന്നും അറിയത്തില്ല. അതൊക്കെ ബു വല്ല ബുക്കുകളിലോ റെഡ്ഡേക്ക ബുക്ക് അങ്ങനെയുള്ള ബുക്കുകളിൽ കൂടെയാണ് അവർ അറി അറിയുന്നേ ഇങ്ങനെ ഒരു ഇത് നമ്മുടെ നാട്
തീർച്ചയായും തീർച്ചയായും തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ജീവികൾ ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ ഇപ്പോൾ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടൊക്കെ ആയിരിക്കും അങ്ങനൊരു ജീവിയെ നമുക്കിപ്പോ ഏഹ് സൂവിൽ പോലും അങ്ങനത്തെ ജീവികളെ പോലും കാണാനില്ല ഇനി പ്പോ കുറേ നാളുകൾ കഴിയുമ്പോൾ ഇപ്പോഴും വംശനാശ ഭീഷണി നേരിടുന്ന അവയെ പോലും നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കാം
ആഹ തീർ ച്ചയായും ആഹ് വംശനാശം നേരിടുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സിംഹവാലൻ കുരങ്ങ് പണ്ട് ധാരാളം ഉണ്ടായിരുന്നത് ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഇല്ലേ
തീർച്ചയായും അതിപ്പോ നമുക്ക് വിരൽ എണ്ണാവുന്നത്ര മാത്രമേ ഈ നമ്മുടെ ന ലോ നാട്ടില് ഉള്ളൂ
അതേപോലെ വരയാട് അങ്ങനെയൊക്കെ ഉള്ള പല ജീവികളും ഇപ്പോ വംശനാശ പട്ടികയിലാണ്
തീർച്ചയായും അതുപോലെ തന്നെ ഈ ആഗോള ആഹ് ആഗോള താപനം എന്ന് പറയുന്നത് എല്ല് ഏഹ് നമ്മുടെ ചില സ്ഥലങ്ങളിലെ കടുത്ത വരൾച്ചയ്ക്കും മറ്റിടങ്ങളിൽ ചെല അമിതമായ മഴയും ഉണ്ടാക്കുന്നു ഒര് ഒരു ഒരിടത്ത് വര വരൾ ച്ച ഉണ്ടാകുമ്പോൾ മറ്റൊരര് മറ്റൊരിടത്ത് മഴയും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ കാലാവസ് സ്ഥ വ്യതിയാനം ഉണ്ടാകുന്നതിനനുസരിച്ച് പ്രകൃതിക്ഷോഭങ്ങളും വന്ന് അപകടങ്ങളും വക്കെ വരുന്നുണ്ട് ഇല്ലേ
തീർ തീർച്ചയായും മനുഷ്യന്റെ പ്രവൃത്തി തന്നെയാണ് എല്ലാത്തിനും കാരണം ഇപ്പം മലമുകളിലൊക്കെ മല മലയെല്ലാം ഇപ്പൊ പാറ പൊട്ടിക്കല്ലെന്ന് പറയുന്നത് ഒരു പതിവായിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം പാറ പൊട്ടിക്കുന്നത് മൂലം അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് പക്ഷെ പ്രകൃതിയെ നശി പ്പിക്കുവാണ് ചെയ്തൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പാറയുടെ താഴെയുള്ള പ്രദേശങ്ങളിൽ ആൾക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം അതിന് ആ പാറ പൊട്ടി ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഇപ്പൊ സംഭവിക്കുന്നില്ലേ
തീർച്ചയായും ഒ ഒരിടത്ത് ന ഒരിട ഒരിടത്ത് അമിതമായ മഴയുടെ ലഭ്യത കൊണ്ട് ആഹ് നമുക്ക് വെള്ളപ്പൊക്കം പോലുള്ള ആ എന്താ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു എന്നാൽ ഒരു മറ്റു ഫാഗങ്ങളില് നമ്മുടെ നാടിന്റെ മറ്റു ഫാഗങ്ങ ങ്ങളില് മ മഴ പോലും ലഭിക്കാതെ വരൾച്ചയിലായി അകപ്പെട്ട് അതായത് നദികളും പുഴകളുമെല്ലാം